ഹലോ ഹെലോ കേൾക്ക്ന്ന്ണ്ടോ
ആടാ കേക്ക്ന്ന്ണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം ഫുഡ്ഡയിച്ച ഓ ഫുഡ്ഡയിച്ച
ഓ ഫുഡൊക്കെ കഴിച്ചു അവിടെ എന്താ ഫുഡൊക്കെ കഴിച്ചോ
ഓ ഫുഡ്ഡയിച്ചു
ആഹ് ഭക്ഷണൊക്കെ കഴിച്ച് ഇപ്പ എന്താ ഇങ്ങനെ കെടക്കാണ് ഇവിടെ ഏ പിന്നെ എടക്കൊന്ന് റീൽസ് ഒക്കെ കണ്ട് ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് നോ ക്കി അതിന്റെ എടക്ക് നമ്മൾ ഓരോ വർക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെ അതെ നല്ല മഴയാണേ അപ്പൊ കിടക്കാൻ നല്ല സുഖണ്ട് ആഹ് നല്ല മഴണ്ട് അവിടെ എന്താ പാട് ഇല്ല അല്ലെ അയ് ശരി മഴ പിന്നെ ഇന്ന് രാവിലെ മുതലേ മഴ തന്നെയാണ് പക്ഷെ നല്ലടെ പെയ് പെയ്യണില്ല മഴ ഇണ്ടോന്ന് ചോയ്ച്ചാൽ ഇണ്ട് ഇല്ലന്ന് വെച്ചാൽ ഇല്ലന്നുള്ള ഒരവസ്ഥയിലാണ് മഴ എന്നാലും കിടക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്രതീതിയാണ് പൊറ
ആഹ് ഇവിടില്ല ഇന്ന് ലൈവടി ഞാൻ ഇന്നലെ രാ പ രാത്രിപോയത് ഇന്ന് മഴ പെയിതിട്ടില്ല
ഏ ഇല്ല അല്ലേ അപ്പൊ ഇന്ന് അലക്കിയതൊക്കെ നല്ല ഉണങ്ങുമല്ലോ ഇന്ന്
വെയിലുല്ല
ആഹ് വെയിലൂല്ല മൂടല് പോലെ ആകും അല്ലേ ആഹ് അതെ ചിലപ്പോ രാത്രിയൊക്കെ ആയിരിക്കും കാത്തിരി ക്കണേ മഴ എന്നാലും മക്കളൊക്കെ വരണതിന്റെ മുന്നേ പിന്നെ വ വന്ന് കഴിഞ്ഞിട്ട് പെയ്താലും നമുക്കൊരു ടെൻഷൻ ഇല്ല ഇത് അവര് സ്കൂള് പോയാല് അവര് വരണവരേ ഒരു ടെൻഷന മഴ ആയാല്
ആഹ് ഇവിടെ പിന്നെ കുട്ടികളാരും പോയിട്ടില്ല അങ്ങനെ എല്ലാവർക്കും പനിയാ
ഏ അത് ശെരി ഇപ്പം പനിയുണ്ട്ടാ ശ്രദ്ധിക്കണം നല്ല പോലെ വൈറൽ പനിണ്ടേ
ആഹ് എല്ലാർക്കും പനിയ ഫസ്റ്റ് എനക്ക് വന്ന് പിന്നെ മോക്ക് വന്ന് പിന്നെ ആങ്ങളുടെ മോ ക്ക്‌ വന്ന് അങ്ങനെ എല്ലാർക്കും കഴിഞ്ഞു ഓ കാണിച്ച്
ആഹ് ഈ പനിന്റെ ഒക്കെ ഒരു പ്രത്യേകത പറഞ്ഞാല് ഒരാക്ക് പനിച്ചാല് ആ വീട് മൊത്തം പിന്നെ ഓരോ ഘട്ടം ഘട്ടായിട്ട് പനിച്ചും കാരണം ജലദോഷയിട്ടും ചുമയായിട്ടും ഛർദ്ധി ആയിട്ട് എന്തെ ഇണ്ടോ
ഇല്ല ഇല്ല ഇല്ല കഫ്കെട്ട് ചൊമ ഇത് തന്നെ
അതെന്നെ അത് സൗണ്ട് ഒന്ന് റെഡി ആയിക്കിട്ടണെങ്കിൽ പിന്നെ ഭയങ്കര പ്രയാസ മക്കൾക്ക് ഈ കഫായാല് തലവേദനയൊക്കെ വരുവേ
അതെ അതെന്നെ ന്നെഭയങ്കര ചൊമ പനി പനി കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞു പക്ഷെ ചൊമ അങ്ങോട്ട് മാറണേ ഇല്ല
ഇല്ല അല്ലെ ആഹ് അതാണ് ഈ ചുമ വന്നു കിട്ടിയാലും മാറി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അത് നല്ല ഒറ്റമൂലികൊക്കെയിണ്ട് അതൊക്കെ കുടിച്ച് നോക്കോണ്ടോ അതായത് നമ്മള് ചെറിയൊരു ഏലാദി എന്ന് പറഞ്ഞൊരു ലേഹുണ്ട് ചെറിയൊരു ബോട്ടിലിലായിട്ട് ആയുർവേ ദത്തിന്റെ ആണേ അത് നല്ല മാറ്റം ഉണ്ടാകും നീ നിങ്ങള ഇവിടെ ഇങ്ങനെ മെഡിക്കൽ ഷോപ്പൊക്കെ ഉണ്ടാവല്ലോ നമ്മളെ ആയുർവേ ദത്തിന് ഷോപ്പ് ആ അവിടെ ആഹ് നല്ലതാ നല്ല താ അതായത് നമ്മളെ സൗണ്ട് റെഡി ആവാനും കഫ ത്തിനും പിന്നെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊരയ്ക്കുമല്ലോ നമ്മള് ഈ പിന്നെ പനിയൊക്കെ ആയിട്ട് നമുക്ക് കൊരങ്ങനെ വരുവല്ലോ കൊരച്ച് കഫം നല്ലോം പോരും ചെയ്യും ഏ ഈയൊരു ഇത് കുടിച്ചാൽ ഇത് ലേഹ ആയതോണ്ട് തന്നെ നമ്മൾ മ മക്കളൊക്കെ കഴിക്കും കാരണം മധുരം ഇതൊക്കെ ആയിരിക്കും ഇഷ്ടാവും പിന്നെ ഇല്ലില്ല നല്ല റേറ്റ് ഒന്നുമല്ല അതിനെനിക്ക് തോന്നണത് ഒരു ചെറിയൊരു ബോട്ടില ചെറിയൊരു കുപ്പില് ഉണ്ടാവ അപ്പൊ അതിന് ഏറിപ്പോയ ഇരുപത്തഞ്ച് മു പ്പത് അല്ലെ മിനിമം അൻപത് രൂപന്റെ ഉള്ളിലായിട്ട് വരുള്ളൂ ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു ആയുർവേദത്തിന്റെ പ്രൊഡക്റ്റിനങ്ങനെ റേ റ്റു വരൂല അപ്പൊ അത് നല്ലതു ആണ് നമുക്ക് അത്ര അങ്ങനെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവൂല്ല
എന്നാ പിന്നെ അതൊന്ന് വായിച്ചെടുക്കണം മോക്ക് മോക്ക് എല്ലാം കഫ കെട്ട ഓളാനെ മരുന്നും കുടിക്കൂല ഡോക്ടറത്ത് പോവാനും വരൂല
ആഹ് അതന്നെ ഏലാദി നാട്ട പേര് ഒന്ന് അന്വേഷിച്ച് നോക്കണ്ട് ഏലാതി ചെറിയ ബോട്ടിലേക്കറി നമ്മളെ എ പൊടി പൊടിയൊക്കെ ഇടുന്ന ചില ചെറിയൊരു ചുവപ്പ് അടപ്പുള്ള ഒരു മൂടി ഒരു തീക്കാറ അതൊന്ന് ചോദിച്ച ഉ പിന്നെ വീട്ടിൽന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേനോ ഇഞ്ചി വെളു
ആത് മഴ വെള്ളല്ലേ
ആഹ് വെള്ളം ഒരു നമ്മള് ചുക്ക് കാപ്പി പോലെ ആ ത് കുടിക്കൂല അതാണ് മക്കൾക്ക് അതൊന്ന് കുടിക്കൻ ഭയങ്കര ബുദ്ധിമുട്ട തുള സിക്കെണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാവും
ആഹ് ആഹ് മാക കൊടി ക്ക ഇപ്പം പിന്നെ പനി വന്നേരെ ചുടുവള്ള അതുവരെ ഫ്രി ജിന്ന് വെള്ളം എടുത്ത് കുടിക്ക ഇപ്പൊ പനിചര
ആഹ് പിന്നെ നമ്മളൊരു സിറപ്പ് ഉപ്പുണ്ടല്ലോ നമ്മൾ എന്താ പനിക്കൊക്കെ സോറി പിന്നെ നമ്മളെ ചുമക്കൊക്കെ ഉള്ള റോസ് കളറുള്ള ഒരു സിറപ്പ് പുണ്ടല്ലെ
ആഹ് ആഹ് ആഹ്
ഇംഗ്ലീഷ് മരുന്നേ അതും മക്കൾക്ക് ഇഷ്ട മധുരംണ്ടാവുമല്ലോ നല്ല പോലെ ആഹ് മധുരണ്ടവും അതും പിന്നെ
കൃഷ്ണ തുളസി ന ടാ വോ
ആഹ് അതെ അതെ കൃഷ്ണതുളസി കഫ് സിറം കഫ്സിറപ്പ് ഉ അതും പിന്നെ നല്ല മധുരമാണ് പക്ഷെ ഒരു ആഹ് നല്ല മധുരണ്ട് ചെറിയൊ എരിവും ഉണ്ടാവും അത്
ഉ അത് കുടിക്കാ കയ്യു ല അത് ഇവരാരും കുടിക്കൂല ഓവർ മധുരായോണ്ട്
ആ ഓവറ നല്ല മധുര അയില് നല്ല മധുര ഉണ്ട് നമ്മള് ഇരട്ടി ഇരട്ടി മധുരം എന്നൊക്കെ പറയല്ലോ ആഹ് മധുര അയില് ഉം പിന്നെ പറഞ്ഞ അസു ഖം മാറണെങ്കിൽ കഴക്കും വേണം ഈ മക്കക്ക് പിന്നെ ഈ അസു അസുഖം തന്നെ ഉണ്ടായാല നമുക്കുള്ള എടങ്ങെറ് പാരൻസ്
പറയണ്ട
മരുന്നുങ്ങട്ട് കുടിച്ചിട്ടൂല്ല
കിടക്കും മരന്ന് കുടിക്കൂല ഇന്നാലെ ഒരു പനീന്റെ പകുതി ഗുളിക കുടിപ്പിക്കാൻ പെട്ട പാട്
ആഹ് അതന്നെ അതന്നെ അതന്നെ ഒരഅവസ് ഥ അത് കുടിച്ചാലില്ല നമ്മൾത് കൊറേ വട്ട് പറയട്ടെ ഉമ്മി വയ്യ സുഖമില്ലന്നൊക്കെ പറയുന്നാൽ ഈ മരുന്നൊന്ന് അക അകത്തേക്ക് എത്തിയാലല്ലേ അയിന് എന്തെങ്കിലും ഒരിത് ഉണ്ടാവുള്ളു പക്ഷെ അത് പറഞ്ഞാ മക്കക്ക് മന മനസ്സിലാവില്ല വയ്യാതെ അങ്ങനെ കെടന്നാലും വേണ്ടില്ല മരുന്ന് കുടിക്കൂല അതാ പിന്നെ ഈ ഡോടർമാർ ഒന്ന് പറഞ്ഞ് ഒക്കെ നല്ല മരുന്ന് കുടിക്കണം ട്ടോന്നൊക്കെ പറഞ്ഞാല്
ആഹ് ഇതങ്ങനെയൊന്നും കഴിക്കൊന്നുല്ല ഇത് ഇന്നലെ രാവിലെ ഒരു പൊ ഇട്ട് ഗുളിയ കുടിച്ച ഇന്നലെ രാവിലെല്ല ഒരു പന്ത്രണ്ട് മണിയക്കെ ആയപ്പോ പിന്നെ മരു ന്നും കുടിച്ചിട്ടില്ല
ഉം പിന്നെ ഈ കുട്ട്യാളൊക്കെ സ്കൂൾലേ കുട്ടികൾക്കൊക്കെ പനി ഇണ്ടായാലും മക്കള് വരണ മക്കളൊക്കെണ്ടാവും പിറ്റേ ദിവസം മാറിയിട്ടൊക്കെ അപ്പൊ അത്ങ്ങനെ ഈ പകർച്ചയായിട്ട് ഇങ്ങനെ ഇണ്ടാവാണേ
ആഹ്
മക് വേറെ മക്കക്കൊക്കെ അവ ഞാൻ ഇന്റെ മോന്ണ്ടായിനി രണ്ടീസം മുന്നേ അത് തേമാര്ക്ക്‌ വൊമി റ്റിങ്ങൊക്കെണ്ടായി. ഛർധിം കാര്യങ്ങളൊക്കെ ഇണ്ടായിനി. ആഹ് അപ്പ ഞാ പേട ച്ചോയി. കാരണം ചർദിക്കപ്പണ്ടാവ്മ്പളേ നമുക്ക്‌ ടെൻഷനാണല്ലോ സാധാ നോർമല് പനിയാണെങ്കി രണ്ടൂസം കൊണ്ടൊക്ക കഫ കെട്ടും അയ്ന്ള്ള മര്ന്നൊക്കെ കൊ പ്പങ്ങനെ മാറിപ്പോവും. ഛർദ്ദിക്കാവ്മ്പൊ കണ്ടിനൂസായിട്ട് ഛർദ്ദിച്ചപ്പോ പേടിയായിന് ഡോക് ഡോക്ടർഞ്ഞ്‌ ഇതിപ്പോ സാധാരണയായിട്ട് ഇപ്പത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ അങ്ങനെ വന്ന പനിയാണ്. വേറെ കൊഴ്പ്പൊന്നും ഇല്ലാർഞ്ഞ്‌. അങ്ങനെ പിന്നെ ഞങ്ങള് ഇവിടെ ഇന്റെ ഇപ്പാക്ക് അതായത് ന്റെ അമ്മോശാക്കക്ക്. ഇവിടെ ആയുർവേദ ഷോപ്പ് ആണേ. ആള് നല്ല മരുന്ന്ണ്ടാക്കും. ആയുർവേദത്തിലെല്ലാ മര്ന്നുണ്ടാക്കും. പിന്നെ ഈ ആഹ് ഉഴി ച്ചില് കാര്യങ്ങളൊക്കെ അറി. ഇപ്പാക്ക് ഈ കാല് പൊട്ടിയാല് കൈയിന്. അങ്ങനെക്കെ തെറാപ്പിയൊക്കെ ചെയ്യ്ണ ആളാ അപ്പൊ ഇവര് ചെറു പ്പം മുതലേ ഈ ആയുർവേദം മര്ന്ന് കുടിച്ച് ശീലായോണ്ടെന്നെ ഇവര്ക്ക്‌ ഇപ്പ ഇംഗ്ലീഷ്. മര്ന്ന് പെട്ടെന്ന് ഏൽക്കൂല. പക്ഷെ ആയുർവേ പ്പ ആ കുടി ക്കാണെങ്കി ഇവര്ക്ക് പെട്ടെന്ന് ശരീരത്തില്. അതേൽക്കും. ആഹ് അതെ അതെ അതെ ആഹ് അതന്നെ അതന്നെ. അപ്പ എപ്പോഴും ഇപ്പ അത് മ്മടെ ശരീരത്തിന് ഇഞ്ഞ്‌പ്പൊ അമ്മക്ക് വല്ല്യോൽക്കായാലും ചെറുപ്പത്തില് അവര് കുടിച്ചത് കൊണ്ടന്നെ. ഇൻക്ക് അന്നത്ര താല്പര്യം ഇല്ലായിരുന്നു. കാര്ണം ഇത് പെട്ടെന്ന് മാറോ ന നമ്മളിപ്പ ഇത് ഒരു മര്ന്നായിട്ട് അമ്മക്ക് തോന്നൂലല്ലോ. അതായത് ഇതേ എന്താറിയോ ചെറ്യേ കുരു. ല എല്ലത്തിനും ലേഹം, അരിഷ്ടം അങ്ങനെ ഇണ്ടാവ അപ്പൊ ഇത് കുട്ച്ച് കഴിഞ്ഞിട്ട് ഇനിക്ക് പിന്നെ ന്റെ. മുന്നില് അനുഭവം കൊണ്ട്പ്പൊ ഞാൻ പറയാണ് ഹസ്ബന്റ് താല്പര്യേനി. കാര്ണം ഇംഗ്ലിഷ് ഇംഗ്ലീഷ് മര്ന്ന് ഉപയോഗിക്കരുത് കുട്ട്യാൾക്ക് വല്ലാതെ കൊട്ക്കര്ത്. കാര്ണം ആരോഗ്യത്തിന് അത്ര നല്ലല്ലല്ലോ. പക്ഷെ നമ്മള് അത്യാവശ്യ ഘട്ടത്തില് പോവും ചെയ്യും. അപ്പ മ്മക്ക്‌ പോവാതക്കാൻ പറ്റൂലല്ലോ. എങ്ങനെയാലും നമ്മളെ ഡെലിവറി കാര്യങ്ങളക്കെ ആവ്മ്പോ കാണി ക്കും പക്ഷെ ഇങ്ങനെ ചെറ്യേ പനിക്കൊന്നും വേം ഡോക്റ്റെ കൊണ്ടോയി കാണി ണ്ടത് കുടിച്ചാതി അറി. പക്ഷേ മക്കക്ക് വേം മാറും ചെയ്യും അതെ ഞാൻ പറിണത്. അത് എ എപ്പള് ആഹ് ശീലായി പോയി ശീലായി പോയി. എപ്പളും എപ്പളും ഇങ്ങനെ പനി ഇണ്ടാവലും ഇല്ല അതോണ്ടെന്നെ.
അത് നാടന്മാര്ന്നൊക്കെ നമ്മള് കുടിച്ച് കഴിഞ്ഞാല് അത് അതുപോലെ നിക്കും പക്ഷെ ഇംഗ്ലീഷ് മര്ന്ന് കുടിച്ചാർഞ്ഞാല് ഒരു റാവശ്യം കുട്ച്ചഴിഞ്ഞാ പിറ്റേന്ന് അതേ അസു
ത്താ ഇണ്ടാവും. ഒന്നാമത് നമ്മള് മര്ന്ന് കമ്പ്ലീറ്റ് ആവൂല്ല. ഇംഗ്ലീഷ് മര്ന്ന് നമ്മള് ഓല് തര്ണ മ ന്ന് ഫുള്ള് കൊട്ക്കണം. എന്നാലുള്ളൂ ഫുള്ള് അണുക്കള് പോയി കയ്യുള്ളു ശരീരത്തിന്ന്. ഈ മക്കള് ഇങ്ങനേ മടിയുള്ള മക്കളാവ്മ്പൊ എങ്ങനെ കുടിക്കോ മര്ന്ന് അത്യാവശ്യം അത് മാറി. പിന്നെ അതന്നെ നമ്മള് കൊട്ക്കുല്ല. പിന്നെ അവര് കുടിക്കൂല്ല. വീണ്ടും പിന്നെ ആ അണുക്കള് ആഹ് പിന്നെ. വീണ്ടും അണുക്കള് വരാണ് ശരീരത്തിലേ വീണ്ടും പനിക്കും. അതാണ്പ്പൊ സംഭവിക്ക്‌ണെ
ഇതില്ലേ പ്പ നാടൻ മര്ന്നില്ലേ ശ്ശെ കൈപ്പ്ള്ള മര്ന്നൊക്കെ കുട്ച്ച് കിട്ടാൻ ഭയങ്ക
ഓഹ് പറയാണ്ടോ ഇങ്ങക്കോർമ്മണ്ടോ നമ്മള് പ്രസവിച്ചേഷം കട് ക്കുമ്പോ ഇണ്ടാവും ഒരു രാവിലെ തെന്നെ എന്താ അയിനൊരു പേരിണ്ടല്ലോ ആഹ് അറിയാറീരോ ഈഹ് എന്താപ്പ അയിന് പറയല് ഇൻ്റെമ്മോ അത് അരിയാരിരംന്ന് തോന്ന്ണ്ട് കാരണം ഈ പൊടി ഇങ്ങട്ട് അയിലിട്ട് ഇങ്ങട്ട് കലക്കി അതാണെ ഒരു ലോഡ് ഇങ്ങട്ട് ഇടു അയിക്ക് ഇത്ങ്ങട്ട് രാവിലെ ഈ കുളിച്ച് വന്നതീക്ക് ഇവരിതങ്ങട്ട്തരും ഇത് തന്നിട്ട് ബാക്കിയുള്ള ഫുഡ് തരുള്ളൂ.
ആഹ് അതെന്നെ ചെല വേറെ എന്തോ ഒര് മരുന്നില്ലേ ആഹ് മൂ എന്താ അയിന് കൊയിത്തിറ്റ്ള്ളെ അത് കുടിച്ച് പിന്നെ ഞങ്ങള് ഡെലിവറി കയിഞ്ഞിറ്റ്
അതെതാ ലെ ഇതാണോ പിന്നെ മറ്റേ നമ്മളെ ഏഹ് ഇതല്ലല്ലോ ഇങ്ങള് പറയണെ കഷായം അല്ലല്ലോ പറയണത് കു ഇത് ഇങ്ങനെ വേവിച്ചി അതല്ലല്ലോ ആ വെള്ളം.
തെന്നെ കക്ഷയം തന്നെ വേവി ച്ചിറ്റ് വെച്ചാ ഒരു കൊയുപ്പ് പോലെ ഒരുത് കുറുകീറ്റ് അമ്മാ അത്
അറിയില്ലാ പക്ഷെ കൊഴുപ്പങ്ങനെ ഇണ്ടാവില്ലാട്ടോ ഇതില് കൊറെ പച്ചമരുന്ന് ട്ടാണ്ട് ഇങ്ങനെ ഒരോ ദിവസം തെളപ്പിച്ച് തെളപ്പിച്ച് തെളപ്പിച്ച് ആഹ് അത് ഇടും ആഹ് താ അതാണ് അതാണ് ചവർ പ്പയാലും പൊർത്താ ഇൻ്റെമ്മോ കുടിച്ചിങ്ങട് കിട്ടിയാണ്ടല്ലോ വെശപ്പെടുക്കാനാന്ന് പറയുമ്മച്ചി
ഒരു കൈമല് മരുന്നും പിടിച്ചിട്ട് കൊറെനേരം ഇങ്ങനെ ആലോയ്ക്കും കുടിക്കുന്ന കാര്യം അള്ളോഹ് അത്
ഞാന് എന്താറിയോ കണ്ണും പൂട്ടിയാണ്ട് വെലിച്ചട് കുടിക്കും അല്ലാതെ
ആഹ് ഇക്ക്യങ്ങനെ കുടിക്കാൻ കയ്യൂലാ വേം വൊമിറ്റിങ് വെരും
ആഹ് ചെയ്യൂലേ ആഹ് അതൊക് ക്കെ അങ്ങനെ കുടിക്കുമ്പോ ചേലോൽക്ക് അങ്ങനെ കുടിക്കാൻ പറ്റൂല്ലാ കാരണം ഒക്ക കൂടെ പോരും ചെയ്യും പിന്നെ ആ കുടിച്ചേല് കാര്യം ഇണ്ടാവൂല്ല്യാ അങ്ങനെയണൊക്കെ പിന്നെ പ്രസവിച്ചെടുക്കുമ്പോ അങ്ങനെ എത്രേ ഓഹ് അരിഷ്ടം കുടിക്കേണ്ടായിനി പിന്നെ ലേഹം ഞാന് പ്രസവിച്ചെടുക്കുമ്പോ നല്ലോ തിന്നും ഫുഡ് ക്ക് അങ്ങനെ പിന്നെ മക്കളെ കൊണ്ടൊന്നും ഫു ഏഹ് ബുദ്ധിമുട്ട്ണ്ടാവണ്ടയില്ലാ അപ്പൊ ഞാൻ നല്ലോം ഒറങ്ങും ചെയ്യും നല്ലോ തടി വെക്കും ചെയ്യും പക്ഷെ പിന്നെ ഒരു മാസം രണ്ട് മാസം മിനിമം നിക്കോള്ളുന്ന്ള്ളതാ വാസ്തവം
ആഹ്
പിന്നെ ഈ ബലൂണിൽ കാറ്റടിച്ച മാതിരിക്ക് അങ്ങനെട് പോളാളത് എങ്ങനെ ഇതെടുക്കാ പോണതൊരായ്ഡിയേ ഇല്ലാ
ഏഹ് ഇങ്ങള് അതുപോലെ മെലി ഞാനൊന്നും തടി
നല്ല മെലിയും നല്ലോ മെലിയും ഇന്നെപ്പോ കണ്ടാ മൂന്ന് കുട്ടികൾണ്ട്ന്ന് തോന്നൂലാ അങ്ങനെ ആവും ഞാന്
ആഹ് ഞാന് തടി ച്ചിട്ട് എനിക്ക് ഞാൻ പിന്നെ തടിക്കുന്നോണ്ട് അങ്ങനെ ഫുഡ് കഴി ക്കൂലാ ഒക്കെ കണ്ട്രോള് ചെയ്യലേനു ഇന്നാലും തടിക്കൂട്ടോ ഡെലിവറി കഴിഞ്ഞാ ഞാ പിന്നെ എത്ര കണ്ട്രോള് ചെയ്താലും നമ്മള് അ ഒര്
ആഹ് ആഹ് തടിക്കാ അങ്ങനെ പറയൂട്ടോ ഏകദേശം ആൾക്കാരൊക്കെ അങ്ങനെ പറയും പക്ഷെ ഞാന് എന്നാര്ന്നാല് നല്ല തടീണ്ട് പക്ഷെ ഇല്ലാണു പക്ഷെ നല്ല കൊറവാണോയ്ച്ചാ നല്ല കൊറവറ്റല്ലാണും അങ്ങനെയാണ് അതായതൊരു കണ്ടാലൊരു ഇത്ര കുട്ടികളെ ഇമ്മയാണ്ന്ന് തോന്നണൊരു തടി ഇന്നെ കണ്ടാ തോന്നുല്ലാ അങ്ങനെയാണ് ആഹ് അങ്ങനെ അപ്പൊ കെ ഞാൻ ഇൻക്കങ്ങനെ ഇഷ് ട്ടാണ് നല്ലോ തടിച്ചണെ ഇഷ്ട്ടല്ലാ ഇപ്പം ഞാന് വല്ല ഹൈറ്റ്ല്ലാത്ത ആളായോണ്ട് തടിച്ചാല് നല്ല ഉരുളം
അതന്നെ ഞാനും ഹൈറ്റ്ല്ല തോന്ന ന്നട്ട് പറി വത്ത - ക്കൻറ്റൂട്ട് ഉരുണ്ടുരുണ്ട് വര്ന്ന്ന്ന് പറിം
അതന്നെ ഇന്ന ഓക്കേ ട്ടോ ശരി ന്നാ വിളിക്കാ ആഹ് ശരി